ഹലോ
മ്മ് എന്താണ്
എന്തൊക്കെ വിശേഷം?
എന്താണ് ഒക്കെ നല്ല വിശേഷം നിങ്ങളെ വിശേഷമൊക്കെ എന്താണ്?
എന്താണ് സുഖം എന്താ പരിപാടി? ഒക്കെ കിടന്നോ
ഉം ഇവിടെങ്ങനെ കിട് ഫുഡ് കഴിച്ചു ഇവിടെങ്ങനെ കിടക്കയാണ്
ഉം മഴണ്ടോന്ന്
ആഹ് ഇന്നിപ്പോ രാത്രി മഴണ്ട്
ഉം
ഉം
ഇവിടെ പെയ്തിട്ടില്ലട്ടോ ഇവിടെന്ന് ഉം വെയിലെന്നായിരുന്നു അപ്പൊ നല്ല ചൂടു ഉണ്ട്
ചൂടുണ്ട്ല്ലേ ഇവിടെ ഇന്ന് പകല് വെയില് ആഹ് വല്യ വെയിലൊന്നുല്ല എന്നാലും മഴ ഇല്ലേന്നു പക്ഷെ ഇപ്പം രാത്രിയില് മഴണ്ട്
ഉം
ഉം എന്താണ് മക്കൾസൊക്കെ ഉറങ്ങിയോങ്ങളെ
ഉം ഉം മക്കൾസ്സൊക്കെ ഒറങ്ങി
ഏ
അവര് നേരത്തേ കിടക്കും നാളെ സ്കൂള്
ക്ക് ചെയ്യുണ്ടോ നിങ്ങള്
ഇല്ലല്ല വീട്ടിലന്നേ
ആഹ് ആഹ് ആഹ്
വീട്ടമ്മന്നെയാണ്
ഏ ഹസ്ബൻറ് നാട്ടിലില്ലായിരിക്കും
എ ഇണ്ട്ണ്ട്
ഇണ്ട് ല്ലേ
ഉം
വന്നില്ലേ ഇങ്ങട്ട്ന്ന്
ഇല്ലേ എഴുന്നേറ്റിട്ടില്ല, വൈകും.
അത്ശെരി.
ഉം വേറെന്ത്
വേറെന്താ വീട്ട് കൃഷികളൊക്കെണ്ടോ വീട്ടില്, കൃഷിയൊക്കെ ഇണ്ടക്കോങ്ങള്
കൃഷി. അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് സ്ഥലല്ല എനിക്ക് ആഗ്രഹമുണ്ട് കൂടുതൽ ഇണ്ടാക് ക്കാനൊക്കെ പക്ഷെ സ്ഥലം കുറവാണ്.
അത്ശരി.
എന്താ ഉള്ള സ്ഥലം കട്ടട്ടട്ടെ സ്ഥലല്ല്യ കുഴിച്ചിടാണ്, മുറ്റം മം. ഉം ഉം പിന്നെ ചെടി കുഴിച്ചിടാനുള്ള ഒരു സ്പേസ് മാത്രമേ വിട്ടിട്ടുള്ളൂ. കട്ടട്ട്ട്ട് ഉം ഉം
ചെലോലൊക്കെ ടെറസുമലൊക്കെ ഉണ്ടാക്കും ലെ ഞാൻ ഇണ്ടാക്കല്ല അങ്ങനെ ഇണ്ടാക്കണ കാണാം.
ഉം ഉം ഉം ശരിയന്നെ ഞാനും വിചാരിക്കല്ണ്ട് പക്ഷെ റിസ് ക്കാണ് ഭയങ്കര വെയിലുള്ള ഒരു ഏരിയാണ് ഇവിടെ എന്താ തണലിനായിട്ടൊന്നുല്ല അപ്പോ നനക്കലൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഈ മഴക്കാലത്ത് മാത്
ക്കവും ഉം പിന്നെ എന്നും മേലക്ക് കേറിപ്പോലും
കേയറിപ്പോണ്ട് ആഹ് അതെനിക്ക് ഭയങ്കരെ ആഹ് എനിക്ക് വെക്കൂല കയ്യൂല ഈ ഊരുവേദനയും കാൽവേദനൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും. കയ്യും തോന്നണില്ല പിന്നെ. ഉം അത്രേ റിസ്ക് എടുക്കാനങ്ങട്ട് തയ്യാറായിട്ടില്ല. ഞാങ്ങനെ വി വിചാരിക്കലുണ്ട് ചെയ്താലോന്നൊക്കെ. അതൊരു സന്തോഷാണല്ലോ നമ്മള് കൃഷി ചെയ്ത്ണ്ടാക്കിയെ ആഹ് സാധനങ്ങൾ എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കണതും, ആൾക്കാർക്ക് കൊടുക്കണത് എനിക്ക് ആൾക്കാർ കൊടു- ക്കാൻ വല്ല്യ താല്പര്യം. അങ്ങനെയുള്ളതൊക്കെ ആഹ് നമ്മള് ഉണ്ടാക്കിയത് കൊടുക്കാനൊരിഷ്ടാണ്. അവർക്ക് വല്യ ഉപകാരം ആവണതൊക്കെ കാണാന് ഇഷ്ട. പക്ഷേ ചാൻസ് നട. ഭാവിയില് കൂടുതൽ സ്ഥലൊക്കെ ഉണ്ടാവട്ടേന്ന്. ഞാൻ അങ്ങനെ വിചാരിക്കും ഭയങ്കര എന്താ ആഗ്രഹിക്ക കൃഷിയൊക്കെ ചെയ്തിട്ട് എല്ലാർക്കും കൊടുക്കുന്നൊക്കെ. ഉം. ഉം നടക്കട്ടെ അതെ. പിന്നെ ഇപ്പ അടുത്ത ഇതിന്റെ ഞാനിങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് തെങ്ങിൻ കുഴി വേസ്റ്റ് ഇട്ടിട്ട് എന്താ നല്ലൊരു മ മത്തം വള്ളി മുളച്ചു വന്നുട്ടോ നല്ല ഉഷാറായിട്ട് നല്ല. തെളിഞ്ഞിട്ട് വന്നു മത്ത വള്ളി അപ്പൊ ഞാൻ വിചാരിച്ചു അതിൻമേ നല്ലോണം ഉണ്ടാവും എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ടാവുന്ന് അതിന്റെ ഇലയൊക്കെ കണ്ടാല് നല്ല നല്ല തെളിഞ്ഞ മത്തന്റെ വള്ളിയായിരുന്നു എന്നിട്ട്, ഏഹ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകും പൂവല്ല് ഉണ്ടാാവുമല്ലോ. പൂവല് ഇങ്ങനെ കുറേ എത്രയോ പൂവൽ ഉണ്ടായിങ്ങാണ്ട് കറുത്ത് കറുത്ത് ചാടി പോവ. ഭയങ്കര സങ്കടമായി ഉം എന്താ ഞാൻ എല്ലാർക്കും പിന്നെ ഇല കൊടുത്തു ഉം മത്തന്റെ ഇല നല്ല രസമാണല്ലോ. കറിവെച്ചാലക്കെ ഉം നല്ല ടേസ്റ്റ്. ആണ് ഉം മുരിങ്ങന്റെ ഇല പോലെ അല്ലല്ലോ ഒന്നുകൂടി ടേസ്റ്റിയാണ് മ മത്തന്റെ ഇല ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ഉമ്മാക്കൊക്കെ കുറേ വട്ടം കൊടുത്തയച്ചു അങ്ങനെ ഇതും ഉം ആഹ് അങ്ങനെ കൊടുത്തിട്ട് സന്തോഷിച്ചു ഇല കൊടു ത്തിട്ട് കായ കൊടുക്കാൻ കഴിഞ്ഞില്ല.
പക്ഷെ ചിലത് ഇങ്ങനെ പടുവ മുളച്ചാലും ഉണ്ടാവും നല്ലോണം കായ ഉണ്ടാവും ഉം ഉം
എല്ലാരും പറഞ്ഞീന്നു ഇണ്ടാവൂന്ന് ഇന്നോട് കറുത്ത താ തുണി കെട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്തീരുന്നു എല്ലാരും കാണുന്നൊരു ഏരിയയാണ് നല്ല വഴി വഴിയോരത്താണ് ആഹ് അപ്പൊ ആഹ് പറഞ്ഞു ആഹ് അത് അത് പറയില്ലാരും അതായിരിക്കുന്ന് നല്ലൊരു വള്ളി ഇണ്ടായ്ക്കണല്ലോ എന്ന് പറയും എല്ലാരും കാണണ ന്തോക്കെ അങ്ങനെ നല്ലൊരു ഉഷാറാ ഉം പറ ഉം പറയൂ ഉം
ഉം
അങ്ങനെ അത് പോയിന്ന് പറയാ കുറേ കറി വെച്ചു ഇല കറി വെച്ചു ഉം ഉം ഇല ആഹ് അത് കുറേ പലോരും പലേതും പറഞ്ഞിരുന്നു അതിന്റെ എന്താ പൂവല് വന്നങ്ങാണ്ട് അത് കായായി ഇങ്ങനെ ചെറുതായിട്ട് നിക്കുമ്പോ അതിമേ എന്താകും കവർ കെട്ടികൊടുത്താ മതി ഞാൻ കവർ കെട്ടികൊടുത്തോക്കി കവർ കെട്ടിയാൽ ചിലപ്പോ വിങ്ങി ട്ട് ചാട് വാടിചാടാവോന്ന് പറഞ്ഞിട്ട് ഞാന് ഇല കവറ് ചെയ്ത് നോക്കി ഇല ഇങ്ങനെ കവറ് ചെയ്തിട്ട് വെച്ചു അതിന്റെന്നെ ഇല ഷൊക്ക ചാട്ന്നേര് ഉം പിന്നെ വളം നല്ലതിട്ട് കൊടുത്തു ചാണകപ്പൊടി ഇതൊക്കെ എന്നിട്ട് മറ്റൊന്നും ഒണ്ടായില അത് ആ കഴിക്കുമ്പോ അങ്ങനെയാണ് ആഹ് എന്നാ അതിനു വേണ്ടി നമ്മടെ ചുറ്റുവട്ടത്ത്- പുല്ല് എത്ര പെട്ടെന്നാ മോളക്ക പുല്ലിന് ഒന്നും ഇട്ട് കൊടുക്കണ്ട ആഹ് അത് പെട്ടെന്ന് ഇങ്ങട്ട് മോളച്ചിട്ട് ട്ട് ഇണ്ടാവും കാട് വെട്ട് വെട്ടി കാട് പറിച്ച് പറിച്ച്-
ആഹ് മറ്റേ ഒരുതലം പാത്തൊരു പാർ- പുല്ല് മാതിരി ചെറിയ പുല്ല് പറച്ചാലും അങ്ങട്ട് ഉം
ഇവടെ കാട് ഉള്ള ഏരിയായിരുന്നു അങ്ങനെ പിന്നെ- സ്ഥലൊക്കെ വാങ്ങി വീട് വെച്ചതാണ് അപ്പൊ അങ്ങനെ ആ കാടുകള് പൊന്തുവാണ്
അപ്പറത്തെ സ്ഥലത്തില് നിങ്ങളെ വീടിന്റെ-
ആന് എങ്കിലും ആ മുറ്റം കട്ടെണെങ്കിലും പൊറ - ത്ത് നമ്മളെ മതിലിന്റെക്കെ പൊറത്തേ അതും- മക്കളും വരാനൊക്കെ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാന് വെട്ടോന്ന് അറിയാ- ഉം ഉം വളരാതെ അ കട്ടന്റെ ഉള്ള് - കൂടെ വരെ പുല്ല് ഇണ്ടാവും ഉം
ആഹ് ആഹ്
അതിനൊന്നും ഇട്ട് കൊടുക്കും നോക്കു ഒന്നുംവേണ്ട ആഹ് എന്ന് പറയാ ഉം അതിശയം തോന്നും ചെലപ്പോ ആഹ് ഇണ്ടാവും എടേ കൂടെ ഇണ്ടാവും എന്നാലും എന്റത് കൊറേ കോറവാണ് ട്ടോ അയലുവക്കത്ത് - ആഹ് അയലുവക്കത്ത് ഇന്റെക്കാട്ടിലും പൊന്തും ഉം പുല്ല് കട്ടന്റെ എടെക്കുടെ പുല്ലേ നല്ലോണ്ണം പൊന്തുണ്ട്‌ ഓളത്
ആകെ നല്ല വിടവുണ്ടായിട്ടായിരിക്കുംല്ലെ
എന്താന്നറിയില്ല നോർമൽ ഞങ്ങൾ രണ്ടാളത്തും ഒരുപോലെ- തന്നെയാണ് ഓളത് ഒന്നുകൂടി വലിയ കട്ടയാണ്
അത് ശരി ഇവിടെ ഞാൻ മുറ്റവടിച്ച് കഴിയുമ്പോ എന്നും പുല്ല് അപ്പൊ ഞാൻ വിചാരിച്ചു കട്ടന്നുട്ടാ പുല്ല് ഉണ്ടാവില്ല ഞാൻ പറച്ചാനും കയ്യാത്ത പുല്ലണ്ടല്ലോ കൈക്കോട്ടോണ്ട്കൊത്തി ക്കേണ്ടത് അയാ അത്-
ആഹ് അത് ഭയങ്കര ഒറപ്പായിരിക്കും ഒരു പതിഞ് ഇണ്ടാവണ ടൈപ്പ് ആഹ് ഈ മഴക്കാലത്ത് അത് പിന്നെ കൊറൊയൊക്കെ കിട്ടും കൊറച്ചൊക്കെ കഴിക്കുമ്പോ കിട്ടും ഉം എത്രയ് വെച്ചിട്ടാ അതൊക്കെ ഇങ്ങനെ പറിച്ച് നടക്കാം ഉം അയിക്കൂടെ ഊര് വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയ്യോം ഇല്ല ഇവിടെ ഞങ്ങള് തറവാട്ടിലായിരുന്ന അന്ന് അങ്ങനെയിരുന്നു. മുറ്റം കട്ടട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, തറവാടിന്റെ. അവിടെ അങ്ങനെ പുല്ല് മൊളക്കും. പുല്ല് പറിക്കാൻ നിന്നാലും. പിന്നെ വേറെ ഏത് പണി എടുക്കാൻ കഴിയൂല. ഊര് വേദനയാവും.
അയ്യോ
എങ്ങനെ?.
ആഹ് കാണുമ്പോ പറിക്കണംന്നൊക്കെ ഇണ്ടാവും.
ഉം അത് വെള്ളം തട്ടണ ഏരിയായിട്ടേ നല്ലോണം ഉണ്ടോ.
ആഹ് പുല്ലലേ
ആഹ് നമ്മള് ഉളൂ എടുക്കണ വെള്ളം അങ്ങനത്തൊക്കെ വെള്ളൊക്കെ പോണ സ്ഥലൊക്കെ ആയിട്ട് എന്താറീല അങ്ങന എന്നു ആണ് നല്ലോണം പുല്ലുണ്ടാണ് ഞാൻ മക്കളോടറയും
ആഹ് വെറുതെേനെ ണ്ടാവു ഒരു മഴച്ചാറൽ തട്ടിയാ മതി എന്നാലു ഉണ്ടാവും. എന്നിട്ട് ഈ ഇതിന്റെ മുന്നേ ഒന്ന് പാമ്പിന്റെ കാല ണ്ടായല്ലോ, ഈ ചൂടിന്.
ആഹ്
എന്നിട്ട് പാമ്പുണ്ടായിരുന്നേ രണ്ട്, മൂന്ന് ഉം മൂന്നൂ പ്രവശ്യായിട്ടു പാമ്പിനെ കണ്ടു. ചേരൊക്കെയിരുന്നു, എന്നാലും
ആഹ് പേടിയാണ് നമുക്ക് മക്കളൊക്കെ ഉണ്ടാവുമ്പോളെ കളിക്കണ സ്ഥലൊക്കെ ആകുമ്പോളെ അങ്ങനെ എന്നിട്ട് ഞാൻ ഇന്റെ മക്കളോടയു ഇങ്ങളോക്കങ്ങട്ട് പുല്ല് പറി